സമയം
ആഹ് അതെ അതെ
ഉമ് അപ്പൊ അങ്ങനെ ഓടാൻ നമുക്ക് ആളുണ്ടായി പറയാം അതൊരു ഇതായി ഉമ്
ക്ക്‌ണോ
അത് ഞാനേ ഒരു ഇത്ഡ്ത് വാഴിലി ട്ടതാ ഒരു ഇവിടെ ണ്ടാർന്നു ഒരു ഇത് എന്താ പറയാ മിഠായിടെ പകുതി അടു വായിക്കിട്ടത് ആഹ് എനിക്കങ്ങനെ കഴ ക്കുന്ന സ്വഭാവല്ലേ പക്ഷെ ഈ ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മിഠായില്ലേ എനിക്ക് ഇഷ്ടം മറ്റേള്ള ഇങ്ങനെ നമ്മള് മറ്റെ ന്നാരങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടല്ല ചോക്ലേറ്റിന്റെ സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ട്ടാ മ്
കൊടുന്നേരോ അനിയ ന്മാര്
ആഹ് അതൊക്കെങ്ങനെ വാങ്ങിക്കൊണ്ട വരും വീട്ടിലേക്ക് എന്തെലുംക്ക ആയിട്ട് സാധനങ്ങ വാങ്ങിച്ചൊണ്ടിരുമ്പോ അങ്ങനെ വാങ്ങിച്ചു വരും അങ്ങനത്തെ അങ്ങനെ അങ്ങനത്തെ നോട്ടൊന്നൂല്യ സാധനങ്ങൾ വാങ്ങണ കാര്യത്തി ഇങ്ങനെ ആര് വാങ്ങി അങ്ങനത്തെ നോട്ടൊന്നും ഇല്ല അത ഓരോരുത്തും അവരവർക്കും ഇഷ്ടമുള്ളത് വാങ്ങിച്ച കൊണ്ട വരും പിന്നെ ഈ- സധങ്ങൾ മാത്രമേ അടുക്കള സാധനം മാത്രമേ ശ്രദ്ധിക്കൂ കാരണം അതല്ലെങ്കിൽ എല്ലാ അവ ഇഷ്ടം മുഴേ വാങ്ങിക്കൊണ്ടന്നാലേ നമുക്ക് വേറെ പണിയുണ്ടാവില്യ പിന്നെ അത് പുറകെ തിരിയാൻ സമയ ഉണ്ടാവുള്ളു അതുകൊണ്ട് പിന്നെ എല്ലാവരും വാങ്ങിച്ചൊണ്ടരാൻ പ്രായയപ്പോ അമ്മ പറയാ പറയാൻ തുടങ്ങി എന്നോട് ചോദിക്കാതെ ഒരു സാധനം വാങ്ങിച്ചു വരരുത് അതിനകത്തു കളയാനുള്ളതല്ല പൈസ നിങ്ങക്ക് കഴിക്കണോ ആഹ് നിങ്ങക്ക് കഴിക്കണോ കഴിക്കാൻ വാങ്ങിക്ക അതിനൊന്നും വിരോധല്യ പക്ഷെ അത് പറഞ്ഞിട്ട് വാങ്ങിക്കണം നമുക് ഇത് വെച്ചുണ്ടാക്കിയിട്ട് കഴിച്ച് തീരണല്ലോ സാധനങ്ങൾ ഒരാൾ വാങ്ങിച്ചോടന്നു വേറെയൊരാളൊന്നും ആഹ് ഒന്ന് പിന്നെ പണി എരട്ടിയാണ് ഒരാൾ ഒന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നു വേറൊരാൾ വേറൊ ന്ന് വാങ്ങിച്ചുണ്ടോന്നു നമ്മള് വിചാരിച്ച പോലെ പണി കഴി അപ്പോ രാവില മിക്കവാറും പച്ചക്കറി വാങ്ങാനൊക്കെ ആദ്യക്കെ അമ്മേണ് പോയിട്ടുണ്ടായിര്ന്നത്. അമ്മയും ചെറിയ മീനും കൂടി വടൊരു മാ സൂപ്പർമാർക്കറ്റ്ണ്ട്. ഒരു ഏഹ്. ഒരിക്കടെ സൂപ്പർമാർക്കറ്റ്. മൂപ്പര് നല്ല താ നല്ല സാനെങ്ങളൊക്കെ കൊണ്ടോന്നെക്ക്യാ
ആഹ് ആഹ്
ര്ജയള്ളാളാ. അപ്പമ്മള് സ്ഥിരായിട്ട് സാനങ്ങള് ട്ക്കല് മൂപ്പരെ കടേന്ന. അപ്പൊ അവടെ പോയിട്ട് സാനങ്ങള് കേക്കണ്ടോ ഹലോ?
യെക്ക്ണ്ട് യേക്ക്ണ്ട്
ആഹ് അപ്പൊ വ അവടെ പോയിട്ട് സാനങ്ങളൊക്കെ അമ്മള് വാങ്ങിച്ചൊണ്ട് രും അങ്ങനെയ്രു അങ്ങനെയായിരുന്നു ന്നൊരാഴ്ചക്ക്ള്ളത് ഒരുമിച്ചെട്ക്കും. അപ്പൊ അവര് വി ഓഫറ്ള്ള ദിവസം അവര് നമ്മക്ക് മെസ്സേജിടും. ങ്ങനെ സൂപ്പർ മാർക്കറ്റ്ന്ന് മെസ്സേജ് വരുവല്ലൊ നമ്മളെ ഫോണീക്ക്. ന്നോ ഓഫറ്ള്ള ദിവസാണ് പർഞ്ഞിട്ട്. അപ്പഅങ്ങെൻത്തെ ഓഫറും കൂടിയിട്ട്ഒരു ദിവസം നോക്കി അമ്മള് പോയിട്ട് സ്ഥിരായിട്ട് അവട്ന്നാണ് വാങ്ങിച്ചോണ്ടിര്ന്നത്. ഇ എന്താച്ചാ അമ്മയ്ക്ക് പോരാ വയ്യല്ലോ. അപ്പോം അപ്പൊ അമ്മയ് ക്കൊന്ന് പൊറത്തേക്ക് എറങ്ങലും നടക്കും. കാരണം പ്പഅല്ലാതെ അപ്പൊ അമ്മ പൊറത്തേക്ക് എറങ്ങണെ റ്റ്യല്ലോ അധികം അങ്ങനെ അപ്പൊ അ മ സൂപ്പർ മാർക്കറ്റ്പോക്ക് അമ്മള് പൊറ് പൊർത്തേക്കിറങ്ങലും സ് അമ്മള് അത്യാവശ്യം വല്ല മ്. എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പൊ അങ്ങനെണ് അത് നടന്നോണ്ടിര്ന്നത്. പക്ഷെ ഈ വയ്യാതായപ്പോ പിന്നെ നമ്മടെ വകേയി ഞാനും ചെറിയ അനിയനും കൂടിയിട്ട് പോം. മറ്റെ അവഷെ അവനെന്നെക്കാലും എക്സ്പീരിയൻസാ അതോണ്ട് സാനങ്ങൾ വാങ്ങിക്കാ. അവ അമ്മടെ കൂടെ ആദ്യേ പോവ്ന്ന്ണ്ടല്ലോ
പോണോണ്ട് ആഹ് അതെ. ങ്ങക്ക് എന്താ പണി?
എനിക്ക് ഞാന് ക ആദ്യം തില് വർ കോളേജ്ന്റെ തില് വർക്കെ യ്തിട്ട്ണ്ടായിരുന്നു. ടെക്ചറായിട്ട്. അത് കഴ്ഞ്ഞിട്ട് കൊർച്ചാള് വേറെ കമ്പനീല് വർക്കി യ്തു പിന്നെ ആകാശവാണീല് വർക്കി യ്തു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പഴാണ് ഗവൺമെന്റ് എക്സാമ് ഉം. ഗവൺമെന്റ് എക്സാമിന് ഏഹ് പ്രിപ്പയ റെയ്യാ ഒര ഐഡിയ പർഞ്ഞത്. അങ്ങനേണ് അ പ്പ അയിലീക്ക് തിരിഞ്ഞ്. അയി ലീക്ക് തിരിഞ്ഞ് അതൊരു വിധം സെറ്റായി വരുമ്പഴാണ് കൊറോണ വന്നത്. പിന്നെങ്ങട് തിര്ഞ്ഞ് നോക്കണ്ടാ ആവശ്യം വന്ന്ട്ട്. പിന്നെ എവ്ട്ന്നെക്കേ പണി വെര്ണെന്നറിയില്ല്യാ പർഞ്ഞില്ലേ അങ്ങൻത്തവസ്ഥയാര്ന്നു. അഅ് കൊറോണ ശരിക്കൊരു വല്ലാത്ത സംഭവാര്ന്നു. കൊറോണ വരെണ്ടാര്ന്ന ഒര് ജീവിതേ മാറി കൊറോണ വന്നപ്പൊ
ആഹ്. ഇങ്ങക്ക് കൊറോണ ണ്ടായിനോ?
ഓ എനിക്ക് മറ്റേ വാക്സിൻ ട്ത്തിട്ട് കൊറോണ വന്നത്. വാക്സിൻ ട്ക്കാൻ പോയി ട്ട് ഹോ ആഹ് വാക്സിൻട്ക്ക്ണ വരെ കൊറോണ വന്നിട്ടില്യ. വാക്സിൻട്ക്കാ പോയി ട്ട് ആഹ് ആസ്പത്രീന്ന് കൊറോണ പിടിച്ചതാണോ അതോ വേക്സിനിട്ത്ത് കഴിഞ്ഞാ ചെലോർക്ക് വെരുന്ന് ഡോക്ടർ പർണു വേ സി ട്ത്താ ചെലോര്ക്ക് വരും. നി ന്താലും സെക്കൻഡ് ഡോസ് ത്ത്ങ്ങള് മൂന്ന് മാസം കഴിഞ്ഞ്ട്ട് ഇട്ത്താമതി പർഞ്ഞു. കൊറോണ വന്നോര് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാൺല്ലോ ട്ക്കാം പാട്ണ്ടാര്ന്നൊള്ളൂ പർണിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ഡോസ് വാക്സിൻ കിട്ടീത്. അങ്ങനെ നൽ എൽ ആഹ്എന്നാൻച്ചാ ആഹ് ഒരു കാലം മ്മക്ക് ണ്ടെല്ലൊ നാട്ടില് വന്നാ എല്ലാ പണിയും നമ്മക്ക് കിട്ടിയിട്ട്ണ്ട്.
ട്ട് ണ്ട്ല്ലേ
അം അമ്മയ്ക്ക് പർഞ്ഞെയിഞ്ഞാല് അമ്മടെ കൊറോണ ന്ന് പറഞ്ഞാ ഏഴ് റ്റും കൊറോണ ആൾക്കാര് പട് പേടിച്ചിരിക്ക്ണ ഒരു സമയം ണ്ടാർന്നു അത്ങ്ങട്ട് പീക്ക്ൽ ങ്ങനെ കണ്ടാ പേട്ച്ചാ ൾക്കാര് വീട്ട് കേറിയിരിക്കാന്നൊക്കെ പർഞ്ഞാ ഒരു സിറ്റുവേഷൻ ണ്ടല്ലോ
ഉം നല്ലൊര് ഉം
അമ്മയ്ക്ക് കൊറോണ വെര്ണത്. അപ്പൊ അന്ന് ചെറിയാള് കോളേജ് പഠിക്കുയാണ് അപ്പൊ ഇവന് പരീക്ഷയാണ് അപ്പൊ ഇവന് കോളേജിൽ പോണം കോളേജിൽ പോകുമ്പോ നമ്മളെ കണ് ആ സമയത്ത് നമ്മുടെ ഈ പറമ്പില് തെങ്ങ് നിക്കണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൊഴക്കിണറിന്റെ മോട്ടർ തോട്ടത്തി ഇട്ടെടുക്കന്ന് അവിടെ തെങ്ങ് നക്കണ്ട് ഈ തെങ്ങിന്റെ ഇടൽ ആൾക്കാര് നമുക്ക് ഇഷ്ടല്ലാതെ തന്നെ കൊണ്ടുവന്നട്ട അവരുടെ പയ്യനെയും കാളേനെയൊക്കെ മേക്ക ട്ട എന്നിട്ട് ഈ കൊറോണ വന്നപ്പോ പയ്യ പോട്ട ഒരു പ എപ പോലും നമ്മുടെ പറമ്മി കിക്കണ്ടായിരുന്നു
പേടിച്ചിട്ട്
ഓഹോ ഒരു മനുഷ്യ ജന്തുക്കള് വരെ വര അവസ്ഥയായിരുന്നു പിന്നെ അത് വെച്ചാ നമ്മടെ അമ്മയ്ക്ക് കൊറോണ വന്ന ദിവസമാണ് ഹോം ക്വാറന്റൈൻ തുടങ്ങണത് കേരളത്തില്ൽ ഹോം ക്വാറന്റൈന് ഈ ഹോട്ട ഉ പരിപാടി അപ്പൊ നമ്മൾടുത്ത് ഹോം ക്വാറന്റൈന റിക്വസ്റ്റ് ചെയ്തു ആദ്യം പറ്റില്ല ക്കെ പറഞ്ഞു പിന്നെ അവര് തന്നു
ആഹ ആഹ
അങ്ങനെ ഹോം ക്വാറന്റൈൻ ആയി അമ്മ ഉം ആക്കുന്നോ
ആഹ ഞങ്ങൾക്ക് വന്നന്നു ഞങ്ങള് ആ പെരുന്നാളുടെ ആ ടൈമിലുന്നു ഞാനും ഹസ്ബൻഡും മോളിലിരുന്നു എന്താ ചെറ ചെറിയ കുട്ടിയായിരുന്നുന്ന് ഓന് പി പിന്നെ വല്യ കുഴപ്പ ഇണ്ടായിരുന്നില്ലമ്മോളും പിന്നെ ഉമാന്റെ അടുത്ത് ത്ത് ഇതായിരുന്നു
ഉം
അങ്ങനെ കഴിഞ്ഞു
സൗദിലണ്ടാരുന്ന ആ സമയത്ത്
അല്ലല്ല ഞങ്ങള് സൗദിയിലും എന്താ വലയ മോളെ പ്രഗ്നന്റ് ആയ അവിടെയിരുന്നു കല്യാണം കഴിഞ്ഞഞ് അങ്ങനെ പോയതായിരുന്നു പിന്നെ ഹസ്ബന്ഡ് ഉം മോള പ്രസേവിച്ച ടൈമിൽ വന്ന പിന്നെ പോയി പ പിന്നെ വേറെ വീടൊക്കെ വെച്ച് ഇപ്പ അങ്ങൾ വേറെയാണ് ഒരു വേറാണ്
ഉം
അങ്ങനെ പോണു
രണ്ട് മൂന്ന് വീടൊക്കൊണ് നമക്ക് ഉപകാരപ്പെട്ടത് കൊറോണക്കാലത്ത് കാരണം ഒരു വീട് ഇതിനായിട്ട് വിളിച്ചിടാൻ പറ്റിയൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഗുണണ് പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇനെ ഭയങ്കര പേടിയായിന്നല്ലോ എന്ത് പേടിയായിന്ന
പിന്നെന്താ
അങ്ങനെ അതൊക്കെർക്കുമ്പോ ഇപ്പൊ ശരിക്കുതമാശ തോന്നും കുറേ കാര്യങ്ങളൊക്കെ നമ്മള് മണ്ടത്തരങ്ങൾ എന്തൊക്കെയാ ചെയ്തിരുന്നത്
ആഹ കൊറ നമ്മക്ക് ഉം മാസ്ക്കും മാസ്ക് വെക്കണൊക്കെ അയിന് ഭയങ്കര ചടപ്പ്
അതെ കുറ അത് ഈ മാസ്ക് വെച്ചാലേ നമുക്ക് വേണ്ടത്ര ശ്വാസം കിട്ടില്ല
ഞമ്മൾ ശ്വാസ അയിലിട്ട് തിങ്ങാണ് ശുദ്ധവായ ഉണ്ടാവണ
ആഹ എനിക്ക് പറ്റിയത് എന്താ അറിയോ എനിക്ക് ഈ സംഭവം എന്താ പറയാ ടെസ്റ്റ് ചെയ്യാൻ പോവില്ലേ നമ്മള് ഹലോ സമയം കഴിഞ്ഞു നമ്മള് ടെസ്റ്റ് ചെയ്യാൻ പോകൂല്ലേ കൊറോണ കേൾക്കണ്ടോ നമ്മൾ ഈ കൊറോണ ടെസ്റ്റ് ചെയ്യുലേ കേക്കണില്ലാ എന്തോ പ്രശ്നമുണ്ടല്ലോ